ഹലോ
ഹലോ കേൾക്കുന്നുണ്ടോ?
ഹലോ
ഹലോ കേക്ക്ന്നില്ല
സൗണ്ട് കൊറവാണ്
ഇപ്പം കേക്ക്ന്ന്ണ്ടാ റേഞ്ചിന്റെ ഇഷ്യൂണ്ട് ആ റേഞ്ചിന്റെ ഇഷ്യുണ്ട് മഴ പെയ്തന്നുണ്ട്
ആഹ് ആഹ്
മഴ പെയ്ത അമക്ക് തീരെ റേഞ്ച്ണ്ടാവുല്ല
ആ ഇപ്പം മഴപെയ്യ്ണ്ടോ
ആഹ് ഇണ്ട് മഴെ
ആഹ്
ഫുഡല്ലാ ആയ
ഏ
ഫുഡല്ലായോ
ആഹ് ഫുഡോക്കായി
കഴ്ച്ചാ
കഴ്ച്ചില്ല കയിക്കാനൊരുങ്ങാണ്
നിങ്ങളടെ മയയ്യ്ണ്ട
മഴ ഇപ്പല്ല കൊർച്ച് മുന്നെണ്ടായിന് മഗ്രിബിന് കൊർച്ച് മുന്നെ പെയ്താ
ഓ ഓ എട്ക്കട്ക്ക് വര്ത്തിക്ക്ലെ
ആ ഇന്ന്ങ്ങനെ എട്ക്കട്ക്കിങ്ങ സ്റ്റോപ്പയ്താ പെയ്
ആ അങ്ങനെ ഗ്യാപ്പന്നെ നേരത്തെ കൊർ ച്ച് വെല്യ കാറ്റും മയിം വന്ന് ഇൻക്ക് കൊർച്ച് എഞ്ട്ട് വെരുന്ന് പിന്നീട് ആദ്യം ഇങ്ങനെ വെയ്യും
പെട്ടെനാട് വീണൂടല്ലേ
ആ അങ്ങന്നെ എന്ത്‌ ഉ ആദ്യം രണ്ട്സം മൂന്നുസംല്ല ഒരേ മയ്യ നിക്കാത്ത മയ്യെണ്ടാല് പൺ ഇപ്പ അങ്ങനില്ല
ഉം
ചൊരു കൊർചെയ്താ പിന്നെ കൊറേകയ്ഞ്ഞ്റ്റാ
പ്പ ഇന്നു ഇന്നലൊക്കെങ്ങനാ ഇന്നും ഇന്നല്യൊക്കെ ങ്ങൻത്തെ മഴാണ്റയാ
ആ നിങ്ങളടെ വള്ളം കേറും
എടക്ക് ഏ വെ വെയ്ല് വെര്ന്ണ്ട് പിന്നെ മയാട് പെയ്ത്തൂട
ആഹ
വെള്ളം കേറൂല ങ്ങ കേറോ
ഇല്ല നമ്മുക്ക് ചെറിയൊരു തോടെനു ആ തോട്ടിലന്നെ വെള്ളായില്ല ചെർങ്ങനമാതിരി ഒ കിന്നത്
ആഹ ങ്ങ ഇങ്ങോട്ടൊന്നെത്തൂല കൊർച്ച് ഹൈറ്റിലാണ് അമ്മ വീട്
ആഹ് തോട്ടിന്റടെ വെള്ളം കേറല്ണ്ട് ആട കേറിയാല് ങ്ങനെ ഓരെരാളും വെള്ളം കേറിയ അൽക്കാനൻല്ലാ
ആഹ് ആല്ല രസാലെ അട്ത്ത് തോടുണ്ടായാല് ൻക്കിഷ്ടാ ഹ്
തോട്ട് പിള്ളേർ മീൻ പിടിക്കാൻ പോയിന്ന് സ്കൂൾല്ലാത ദിസം
ഏ
മുണ്ടുത്തിട്ട് ഒരു മുണ്ടും ബക്കറ്റുടുത്തിട്ട് ഏഹ ആഹനല്ല രസം തന്നെ പണ്ടത്തെ കാല അങ്ങനെ ആഹ പണ്ടത്തെ കാല അങ്ങനെ ആളട്ക്ക ഇല്ല ഒര് രണ്ടാളും ഗെയിം കളിക്ക്ന്നതാ
ഏ അല്ല തോട്ട്ലെർങ്ങോ മക്കള്
ആഹ് അയ്ല് മുക്കാണാതോ നം മ്മും കാണൂല മീന് കൊണ്ടര്മ്മം കാണല്ണ്ടാവും പാട്ടെല് പ പിട്ച്ച്ട്ട്ണ്ട് രണ്ട് ഡബ്ബെല് നറയെ അടിയാക്കി വെച്ച് ശനിം ഞായറും സ്കൂളിൽ ഇല്ല് ഉണ്ടാവില്ലേ ആ അഞ്ചാം ക്ലാസ്സ് പഠിക്കുന്നെ അതിനപ്പറം കുറേ ചെങ്ങായിമാർും ഉണ്ട്. ഒരാള് മാത്രംന്നല്ല
കൂട്ടുണ്ടാവുമ്പോ ല്ല രസാണ് വല്യ ആഴവും വെള്ളന്നും ഇല്ലെങ്കിൽ പിന്നെ
ആ ആയൊന്നില്ല അങ്ങനെ ഇപ്പം വെള്ളൂ ല്ല അങ്ങനെയല്ല മഴ പെയ്യുന്നില്ല എ രണ്ട് വടം ആര് അങ്ങനെയ പോൈുന്ന രാത് പ്രത്രയയും മൊബൈൽ തണുപ്പില്ല രണ്ട് പെട്ടി ന്നറയെ രണ്ട് പെട്ടിയിലൻ്റെ മീന ആക്കിയിട്ട് തീറ്റീനും കൊടുക്കും എല്ലാം പിടിച്ച കൊണ്ട്ന്നട്ട് ഇതുവരെ കുറേ സ്കൂൾ പഠിക്കുന്ന ഒപ്പരം പഠിക്കുന്ന കുട്ടികൾ ന്നെ ഉണ്ട് കുറെേ ആൾ
ആഹ്
അതൊണ്ട് അവരെപ്പോഴുംങ് കൊടുക്കും എല്ലേങ്ക ഫുട്ബോൾ കളിക്കും എല്ലങ്ക സൈക്കിൾ ഓടിക്കും ഇല്ലെങ്കി ആ തായെന്നു സൈക്കിൾഓടിച്ചോ
ആഹ
നാളെ മദ്രസന്ന ഇല്ലാത കൊണ്ടാന്ന അങ്ങനെ നല്ല റേഞ്ച്ണ് നമ്മക്ക്
ആഹ് ആാ അറേഞ്ച് തന്നെ
അഓണ്ട് മദ്രസയില്ല അഓണ്ടാന്ന് ന് അങ്ങനെ കളിക്കുന്നെ അല്ല മദ്രസല്ലേ എഴുതാണ്ട്
ഉ സ്കൂളേക്കും ചെയ്യാണ്ടാവലേ
അഇന്നില്ല ഇന്ന് കൊടുത്തില്ല അതുപോലരെയൊക്കെ സ്കൂിൽന്ന് തന്നെ ചെയ്തിട്ട് വരിക കളിക്കാൻ വേണ്ടി
ആഹ ആഹ
എൻ്റെ മാഷോടാറില്ല ഇത് വന്നിട്ട് കളിക്കുന്ന എന്നല്ല മഷേ ങ്ങന ഇടുന്ന് മൊബൈല് കളിക്കില്ല. പറഞ്ഞിട്ടൊന്നും കാര്യം ഇല്ലന്ന് പറയില്ലേ?. പറഞ്ഞാലും കേക്കുല്ലല്ലോ.
ഒരാളെ ഉള്ളു
അല്ല രണ്ടാൾ. ഒരാൾ ഡിഗ്രി, ഡിഗ്രിക്ക് കൊടുത്തിട്ടുണ്ട്. പ്ലസ് ടു കഴിഞ്ഞതാ
ആ ആ
പെമ്പിളാരോട് പറഞ്ഞിക്കുന്ന പോലെ, അമ്പിളറിനോട് പറഞ്ഞാ ശരിയാകൂല്ല. കേൾക്കൂല. മൂത്തനൊന്നും തീരെ കേൾക്കുല.
ഓർക്കും ഒരിതോയരു റൂട്ടിലുണ്ടാവും. ആ റൂട്ടിൽ നമ്മള്ങ്ങടെ നിന്നുകൊടുക്കുക.
ആഹ് അങ്ങനെയേ പറ്റൂ നിങ്ങൾന്ത ഭക്ഷന്തൊക്കെ
ഇന്ന് ചോറന്നാണ്.
ഓ പത്തിലൊന്ന ചൂടല്ലേ രാത്രി
ചെറപ്പ ഞാൻ ദോശ ആക്കാറുണ്ട്.
ആഹ പത്തില് പത്തിരിക്ക പോലെ നിങ്ങളെ ചെന്ന് നൈസ്
പത്തിരി അങ്ങ് രാവിലെ ആക്കും
ഓ നമ്മോ റോട്ടീന്ന് പറയ. ഇ ഇങ്ങനെ ബണ്ണത്തിൽ ഇതാ പത്തി
ആ കട്ടിയിലാക്കുന്ന ആ നമ്മള് പ്രസ്സ് വരുത്തുന്ന നമ്മള്താക്കല്
ഓ പ ഓ ആ നമ്മ കൈയ് കൊണ്ടടിത്തുമ്പോ ആ ബെരലിന്റെ അടിയാളങ്ങൾ എല്ലാം ഉണ്ടാവും.
ആ ആ അങ്ങനെ എന്റെ വീട്ടിൽ അങ്ങനെ ആക്കണ്ട്. ഇവിടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ ആ പരിപാടിയില്ല.
ഓ ഇമെയിൽ ഇതരിക്കുവല്ലേ പ്രസ്സില് ചെയ്തിട്ട് പത്തി എടുത്തിട്ട് തട്ടിലേക്കും അന്നേരം പത്തി ഒറോട്ടിൽ അങ്ങനെ കിട്ടുവോ?
അങ്ങനെ കട്ടി ഉണ്ടാവൂല. നൈസായിട് ഉണ്ടാവുവ
അതെ അന്നേരം നമ്മള് റോട്ടീനും അവെല്ലാം അടിയിൽ സഞ്ചു വെക്കണം.
എങ്ങനെ ചോദിക്കിയാ മനസ്സിലാവില്ല
അടിയില് സഞ്ചി വെച്ചിട്ടാ പ്രസ്സ് ചെയ്യാ അന്നേരം ഇങ്ങ് കിട്ടൂലല്ലോ പത്തിൻ്റെ. അന്നേരം കിട്ടു പത്തിന് ഓ ഇങ്ങനെ കൊഴച്ചിട്ട് മറ്റെ പത്തിരി ചപ്പാത്തി ഇത് ഇ പത്തിരി ചുടുന്ന പോലെ
ആഹ്
എന്റെ വേലൽ എന്തെങ്കും പത്ത് മിനിറ്റ്.
ഇല്ല ഇല്ല ഒന്ന് മ്മള് പരത്തിയാന്നേരം തന്നെ ചുടും നമ്മള് പര്ത്തലും ചുടലും ഒരുമിച്ച് അങ്ങനെ നടക്കോ.
ഓഹ് വങ്ങനെ
ആ അല്ലാതെ അട്ടിക്ക് വെക്കാണെങ്കിൽ ഇച്ചിരി പൊടി തൊട്ടിട്ട് വെക്കും.
ഓഹ് പറ്റിപ്പന്നേ
ആ പറ്റി പോന്നേ
ആ അപ്പാടപ്പാട് ഇടുമ്പോ പറ്റൂലല്ലോ.
പറ്റൂല.
നമ്മള് അങ്ങൻത്തെ വിടല്‌ല്ല.
ആ രാവിലൊക്കെ നമ്മള് അങ്ങനെ പ പര ത്തി അന്നേര കല്ലിൽകങ്ങ് ഇടും അങ്ങനാ ചുടല്.
യൂട്യൂബില് നോക്കി ഞ നോ ചുടല്ണ്ട് അന്നേരം ചു ഇങ്ങനെ ചുടള്ളത്തിലൊന്നല്ല കൊഴ്‌ചെ പച്ചവെള്ളത്തിൽ കൊഴച്ച് മൈദപ്പൊടിയും അത് ഒരേ പോലെ ട്ത്തിട്ട് ഒന്നും ഇടൂല്ലേ? അങ്ങനെ എങ്ങൻജ് ആ മൈദപ്പൊടി ഒരു കപ്പ് എട്ത്ത് പത്തിരി പൊടി ഒരു കപ്പ് എട്ത്തിട്ട് അങ്ങനെ ഇ ദ് കൊഴച്ചിട്ട് ആ ന്റെ പച്ചവെള്ളത്തിൽ കൊ എന്റെ അയിൻ്റെ മേലേല് വട്ട എല്ലാ കൈ കൊണ്ടന്നേ കൊയലിനെ കൊണ്ട്. ആഹ് എന്റെ പരത്തീട്ട് എന്റെ മേല പൊന്തി വരുമ്പോൾ അർ ആ ഉം ബട്ടറും മല്ലിച്ചപ്പും ബട്ട്
ആഹ്
അങ്ങൻത്തെതുണ്ട് കൈയ്യോണ്ട് അങ്ങനെടെ ഒരേ അളവെന്നെടുക്കണം ഒരു കപ്പാന്ന് മയ്ദിത്തിനങ്ങി ഒരു കപ്പ് പന്നരിയിടും
പച്ചവെള്ള ആക്കിയാല് ഈ പത്തിരിപൊടി കൊഴപ്പല്ലേക്കുലേ പച്ചവെള്ളത്തിലന്നാ പത്തിരിപ്പൊടി കൊഴപ്പല്ലേക്കുലേ
ഇല്ല അങ്ങനെയാ നമ്മുടെ പച്ചോള്ളത്തിൽന്നെ ചൂടോള്ളത്തിൽ ഒരേൾ വേൽപ്പിച്ചിട്ടാന്ന് പറഞ്ഞിട്ട്
ഏഹ്
ചൂടള്ളത്തില് അരിയി ഇട്ടിട്ട് ഇങ്ങനെ ആ ഉണ്ടിയാക്കിയിട്ട് വന്നിട്ട് പരത്തലൊള്ളൂ നമ്മളങ്ങനെയല്ല നമ്മളിത് ഒരേ അളവി്നെല്ലംട്ത്ത്ട്ട് കൊഴക്കും ചപ്പാത്തിക്കെല്ലാം കൊഴക്കുന്നോലെ എൻ്റെ അടവും എൻ്റെ ഓരോന്ന ഓരോന്ന് പര്ത്തീട്ട് ചപ്പാത്തി ഇട്ട്ട്‌ക്ക് ണോര് അങ്ങനെ ഞങ്ങളങ്ങനെ ഇരിക്കൂല ല്ലെ
മ്മള് പത്തിരിപ്പൊടി നമ്മള് വറുത്ത് വെക്കാണല്ലോ അങ്ങനെ വറക്കല്ണ്ടോ
ഇല്ല വർക്കൂല
ആഹ് നമ്മള് വറുത്ത് വെക്കും മില്ല് ന്നെന്നെ വറുത്ത് കൊണ്ട് വരും
ബില്ല്ന്ന് പൊടിപ്പിച്ച് പൊടിച്ചി്ട്ടവട്ന്ന് വറക്കുന്നുണ്ടാ
ആ അവ്‌ട്ന്ന് വറക്കും
ഓഹ് പത്തിരി പത്തിരിൻ്റെ നറ്റ് പത്തിൽ നൊങ്ങന്നെണ്ടാവ
തളച്ച വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇട്ട് വാട്ടാ ചെയ്യാ
ഓഹ് അങ്ങന പത്തിലും നിങ്ങളങ്ങനെ ഇട
ആഹ് അങ്ങനെ അങ് പത്തിരിയൊക്കാക്കല് പത്തിരിപ്പൊടി അങ്ങനെ ഇപ്പ പത്തോ പതിനഞ്ചോ കിലോനൊക്കെ ഒരുമിച്ച ങ്ങനെവീട്ടിൽന്ന് പൊടിച്ച് വറുത്ത് കൊണ്ട് വരാ ചെയ്യ
ഓഹ് അന്നേരം നിക്ക്വാ നമ്മള് ഒരു എട്ട് കിലോ പത്ത് ലേനെ
എത്ര വേണങ്കി വെക്ക്യും ചെയ്യാന്നർ ഞ്ഞപ്പോ വർത്തു കൊണ്ട വരുണ്ട വെച്ചൊക്ക ഞാൻ കൊഴപ്പല്ല.
ഒന്നുആവൂല
ഒന്നുആവൂല
ആ വർത്തേനും വേറെ പൈശ കൊടുക്കണ്ടേ ത് പൊട്‌ക്കുന്നതിന് വേണ്ടി തന്നെ
ആഹ് ആഹ് വേണം വേണം
ആഹ് നമ്മ ഗോതമ്പന്നെ കുത്തീട്ട്ന്നാ പൊടിക്കും
പൊടിക്കിം വർക്കും കൂടി ചെയ്യുന്നതിന് ഒരു കിലോതിന് പതിനഞ്ച് രൂപ വരും
ഓ അങ്ങനെ
ഉം
ഓ പൊടി പൊടിക്കുന്നതിന് ഇണ്ട് ഇരുപത് ആറ്റല്ലെ
ഔടെ
ആഹ്അഹ്ടെ ഇരുപതാ
ഏഹ് ഇവടെ പൊടിച്ച് വറ്ത്തെര്ന്നേന് പയ്നെഞ്ചെ ഒള്ളൂ
ഇവടീ ഇരുപതാണ്. ഔടെ എയ്ത്യെച്ചിട്ട്ണ്ട്. അതേ പൈനഞ്ചേ നി ഇപ്പ പയ്ഞ്ചപ്പ കൂടീണ്ന്ന് അങ്ങനെ കുത്തിയ കുത്തീട്ട് ഗോതമ്പം പൊടിക്കുന്നതിനും അങ്ങനെന്നെ
ഉം
ഇരുപത്തഞ്ച് ഉം അയ്നെല്ലാം ഉണ്ടൊയ്ച. ആഹ് അഞ്ച് എട്ട് ത്തിലൊമ്പൊടിച്ചാ നൂറ്റി അമ്പത് ഉറ് പ്യ
ആഹ്
ഉം
ഓരോ സൽത്തും ഓരോതാണല്ലൊ
ആഹ് അവര് അടി എഴുത്യച്ചിട്ട്ണ്ട്
ഉം
ആഹ് ഒരു മില്ലിന്ന് പൊടിച്ചെ ഞമക്ക് പത്തിരി ചൂടാനും പറ്റുന്നില്ല നന്നായി നെയസ്സാ ക്കിട്ട് പൊടിക്കുമ്പല്ലേ.
ആഹ്
പൊട്ടിപ്പോവാ
ആഹ്. ഇങ്ങക്ക് മറ്റേ കൈമ പര്ത്ത്ണേന് അത്ര നയ്സായ നന്നാവല്ണ്ടല്ണ്ടാ
ഇല്ല ഇല്ല നമ്മ കൈമലെല്ലെ ചപ്പ ത്തിലിട്ടിട്ട് ഇന്റെ ഒറോട്ടിക്കല് മല്ങ്ങ് തട്ടെല്ലേ പത്തിലിന്റെകല്ലില് അങ്ങനെ അഞ്ചെട്ടെണ്ണം ഒപ്പരാവും
ഉം
അഞ്ചെട്ടണ്ണം ഒപ്പരായാല് ഒ അങ്ങനെ വേവേ അഞ്ചെട്ടണ്ണൊപ്പനായ ബേബേ ചുട്ടുമതിയാക്കാലൊ
അതങ്ങനെ ഒരുമിച്ച് വെച്ച് പരത്തയ്യ
അല്ല ഒന്ന് വറ്റിയ ഓട്ട് കല്ല്മല്ലിട്ട് പിന്നെ ഒന്നും പരത്തി പിന്നെ ഒന്ന് പര ത്തി എല്ലാം പരത്തി ഒന്ന് ഒന്ന് വേ വുമ്പോ അപ്പാണ്ട് മറ്ച്ചിടും പിന്നെ ഒന്ന് മറയുമ്പോഅങ്ങനെ ഇങ്ങാൻ അട്ച്ച്മറ്ച്ച് മറ്ച് വരും
ഏഹ്
അങ്ങനെ ഒരു കല്ല്മ്മല് ഏയണ്ണം ചു ടും നടുക്കൊന്ന് അങ്ങനെ ഇട പണ്ട് അമ്മള് ചുടുന്നത് ഒരു ഇരുമ്പിന്റെ കല്ല് വാങ്ങീറ്റഈ ച ബലം വർച്ചിട്ട് വയല വറ്ച്ചിട്ട് അയ്ല് ഇടും ഇപ്പ അഒന്നും ആര്ക്കും ശില ഇപ്പോ വൊന്തിക്കെ ഇല്ല ഇപ്പ ഗ്യാസ് മേ
ഉം മറ്റേ നോൺസ്റ്റിക്കിൻ്റെപാത് ഇതു ണ്ടല്ലോ ല്യെ
ആഹ് അയ്ന്റെ അന്നെ ഇടൽ അട്പ്പ്ന്നന്നെ ഒരീസംചോറേ വെക്കൊള്ളൂ റസ്സ് ചോറ് മാത്രം വേറോന്നുംവെ ക്കൊന്നുല്ല വാക്കിയെല്ല ഗ്യാസമന്ന്ന്നെ
ഉം
കറികളെന്നച്ചേ
കറി മീന്
ഓ ഉച്ച ഉച്ചക്കും മീനെന്നെ
ഉച്ചക്ക് പച്ചക്കറിഏര്ന്നു
വേറെന്ന ചായടീ എല്ലാം കഴിഞ് ഇരിക്കുല്ലേ. വേം വക്ഷണം കഴിക്ക്വാ
ആ വേ വിഷം കഴിക്കെല്ണ്ട്. എട്ട് മണിയാമ്പോത്തും കഴിക്കെൽണ്ട്
അതെ ഒരുപേരാരളും പറഞ്ഞിട്ട് എട്ട് മണി മ്പള് കഴിക്കോ ഞാൻ പറ നമ്മള് ഏഷകയിഞ്ഞ്ട്ടെ കഴിക്കോളൂ
ഞങ്ങഇഷാവിന്റെ മുമ്പ് ബാങ്ക്കൊടുക്കുമ്പോ കഴിക്കല്ണ്ട്
ഓ മദ്റസ ഉണ്ടാലേ അങ്ങോട്ട്ള്ള
മോ ഓ മദ്റസഉണ്ട് മോള് പ്പോ ചെറുത് രണ്ടാം ക്ലാസ്സിലാണ് ഓക് രാവിലെ ആണ്
ഓ റേഞ്ച് റേഞ്ചനെണ്ടലില്ല നിങ്ങക്കും
ഓ ഉണ്ട വണ്ട്
അങ്ങനെന്നുല്ലല്ലെ അല്ല എപി ഇക്കെ എല്ലാം ഉണ്ടല്ലോ മദ്രസി ഇപ്പോ
ഓ ഓ
ആഹ് നിങ്ങള്ട്ടുണ്ടാ
ഓ ഇവിടെണ്ട് രണ്ടുഉണ്ട്
രണ്ടും ഉണ്ടാവോ എല്ലാടത്തും ഉണ്ടല്ലേ നമ്മളെവച്ച് കണ്ണൂർ ജില്ലമാത്രേല്ല
അതെ തെ എല്ലാടുത്തുണ്ട് വിടെ കൊറച്ച് കൂടുതല
ഓനിങ്ങടെകൂടുതലാ നമ്മളെ ടെ കൊറവാന്ന് നമ്മളെ പള്ളിയിലൊന്നുംഇല്ലഏ പ്പിക്കെന്നും അങ്ങ് അടൂർ വാത്തും അങ്ങനത്തെ സ്ഥലതല്ലെ എപി ഈക്കണ്ട് ഇപ്പറ ഈ ഈങ്ങ അപ്പറേ എപിണ്ടാവും
ഉം വടെ അങ്ങനെ തന്നെ പള്ളി മദ്‌റ സഒക്കെണ്ട് ഇഷ്ടം പോലെ
ഓഅന്നേരം ഈ പിള്ളോർ ഓരോരാള് പഠി ന്നാണ് ഒരൊരാള് അവിടെ പോവാണ് എപിൻ്റെ ക്ലാസ്സുണ്ടാവില്ലങ്ങക്ക്
ഇല്ലല്ല നമ്മടെ ഇവിടെല്ലേരുംഈ കയ്ലന്നെ
ടിക്കെ അതെ അങ്ങനെ ആരും പോവുലല്ലേ നമ്മളെ നാട്ട്ന്ന് അത് നമ്മളെ നാ ഇല്ല അങ്ങെ പാത്തെല്ലുണ്ട് അവരിൽ എനിക്ക് എ പി യി എ പി യിൽ ഓൽ വേം പഠിക്കാൻ കയ്യും
ആഹ്
നിങ്ങൾത് ഇ കെല് അറബി മലയാളല്ലെ എടുക്കുന്നെ അയെങ്ങനെ പഠിക്കല്ന്ന് ആൾ
ആഹ്
ഞാൻ പറഞ്ഞ് രണ്ടും കണക്കെന്നെയാന്ന് അറബി മലയാളം പഠിക്കുന്നതും എല്ലാം കണക്കെന്നെയാ
ഉം
അങ്ങനെയാന്നോ അങ്ങനെ എങ്ങനെയും പഠിച്ചാല് പഠിക്കണ്ടല്ലോ ആഹ് അഞ്ചാണ് ഇപ്രാവശ്യം പൊതു പരിക്ഷയും മാറിയില്ലേ ഇനി അഞ്ചിനില്ലല്ലോ ഇനി ആറ്ന്നല്ലേ ആ എല്ലം മാറി അതുകൊണ്ട് അഞ്ച് ഇനി ആറാം ക്ലാസ്സും എട്ടാം ക്ലാസാതോന്നല്ലേ എട്ടാം ക്ലാസ്സും പത്താം ക്ലാസ്സും അങ്ങനെ ആക്കീനല്ല ആറും എട്ടും പത്തും അത് ന ഞാൻ പറഞ്ഞത് നല്ല രീതിയെന്നെയാ പണ്ട് അഞ്ചും ഏഴും പത്തു അല്ലേ കൊറെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടല്ലേ ണ്ടാവുന്നെ ഇങ്ങനെയായോണ്ട് നല്ലതാന്ന്
ഉം ആറാംക്ലസെത്തുമ്പോ മക്കളെ കുറച്ചുകൂടി ഒന്ന് പക്കൊതാ വരുഅല്ലോ
ഏ
അഞ്ചാം ക്ലാസ്സ്ന്ന് മക്കക്ക് പോ